ഹലോ.
ആഹ് കേൾക്കില്ലേ.
ആഹ് കേൾക്കാം കേൾക്കാം.
ആഹ് എന്തൊക്കെയ വിശ് ഒന്നൂല്ല ഇവിടെ വെറുതെ ഇരിക്ക.
അ വെറുതിരിക്കണൊരു പരിപാടിയാണ്. സുഖാണെ കൊഴപ്പില്ല എന്തെങ്ങളെ വിശേഷം.
ആഹ് സുഖം അങ്ങനെ പോണു.
ഭക്ഷണം കഴിച്ചോ.
ഭക്ഷണം ക ആഹ് ഭക്ഷണം കഴിച്ച്.
ഇന്നെന്ത സ്
ങ്ങളെ ഇന്നെന്താ ഇന്ന് ബീഫ് ബീഫ് കഴിഞ്ഞിട്ടില്ല ഇങ്ങളെ ബീഫ്.
ആഹ് പെരുന്നാൾക്ക ബീഫ് ആഹ് ഞങ്ങെടെ ഇന്നത്തോടെ കഴിഞ്ഞ് ഇവെടെ ജനസംഖ്യ ലേസം കൂടുതലാണ്.
അത്ശെരി ഞങ്ങളതിപ്പം എവ്ടി എത്തീട്ടില്ല കൊറേണ്ട് ഒന്നാമത് കൈ
ആഹ് ആഹ് വീട്ടില ആൾക്കാര് കൊറവാ.
ഞാനും ഹസ്ബന്ഡുള്ളൂ ഇവി പിന്നെ മക്കള് പിന്നെ കൈക്ക്യൊന്നുല്ല അചയും ചെറിയ മക്കളല്ലേ.
മക്കളായ ആഹ് ഇവ്ടെ മൊത്തം പന്ത്രണ്ട് ആൾക്കാര. ആഹ് പിന്നെ എന്ത്ണ്ടാക്ക്യാലും നമക്ക് തെകയില്ല പക്ഷെ ഫുഡൊക്കെ അടിപൊളിക്കാരം.
ഓഹോഹോ അപ്പനി
അല്ല ബീഫ് എത്ത കാട്ടിയേ ബീഫ് വരട്ടിക്കാ.
കഴിഞ്ഞള്ളു പറയുമ്പ തന്നെ അത്ഭുതാ.
ആത് അയ് അയ്ന്റെ എടക്ക് വെച്ചിട്ട് നമുക്ക് ഓവർ ഈ ഇറച്ചായി ക്കുമ്പ ഞമ്മക്കെന്നെ ചടക്കുല്ലോ അപ്പൊ നമ്മള് മീന് വാങ്ങും. അപ്പൊ ഒന്നീ മീൻ കറി മീൻ പൊരിച്ചാ അപ്പോ കൊഴപ്പില്ല ഡെയ്ലി ഇറ ച്ചി ആക്കുമ്പൊക്കെല്ലാർക്കും ആകാണ് മന്ദപ്പാവല്ലോ.
ഉം അത് ശരി. ബംഗാള്യേള്.
ബീഫ് എന്താണ് കാട്ടിന്ന് വരട്ടിക്കേന്നു കറി വെച്ചക്കെ.
ഞാന് വെ എന്താ ചില്ലിയാക്കിണ്ടാക്കി.
ആഹ് പൊരിച്ച്കാണ്ടോ.
ആഹ് വേവിച്ചാണ്ട്.
അത് നേരെ കുക്കറില് വി വേവിച്ച്ക്കാണ്ട് ആഹ് പൊരിച്ചക്കാ. ആഹ് ബീഫ് നല്ല വേവിള്ള കാരണം അങ്ങനത്തന്നെ നടക്കൊള്ളൂ.
ആഹ് ശരിയാ പിന്നെ എന്താണ് നിങ്ങള് എല്ലാ ഫുഡും കുക്കൊ എനിക്ക് പൊതുവേ ഉറക്ക് കുറവാ ഞാൻ പ്രഗ്
അ അ അങ്ങനെ എല്ലാതൊന്നും ഉണ്ടാക്കൂല.
ആഹ്.
ഉം എന്താറ്യോസ് ആഹ് സാധാരണ ചോറും കൂട്ടാനും കറിയും മീൻ പൊരിച്ചത് ഉപ്പേരിയൊക്കെ ആ ഇതൊന്നു അറീലായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എല്ലാം പടിച്ചു. രണ്ട് വർഷായിട്ടുള്ളു അവിടെ. ആ രണ്ട് വർഷം കൊണ്ട് മിക്ക കാര്യങ്ങളും പഠിച്ചെടുത്തു. ട്ടോ
അതെല്ലാരും അങ്ങനെ
നമ്മള് വീട്ടിത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അല്ല, ഇവിടുത്തെ ടേസ്റ്റ് എന്റെ വീട്ടില് അധികം കടുക് വറുക്കുകയാ ചെയ്യുക ഇവിടെ അധികവും തോരൻ വെക്കുകയാ ചെയ്യുക. അപ്പം അതിന്റേതായ ഒരു ഇഷ്ട കുറവൊക്കെയുണ്ട്. എന്നാലും ഇപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് പോണു നമ്മളിപ്പോ
അത് ശരി. ഇത് ഞാന്, ഞാനും അങ്ങനെ തന്നെ ബുദ്ധിമുട്ട് ആ അല്ല എന്റെ വീട്ടിലും എല്ലാം മുളക്
അല്ല. എന്താ പറയാ പച്ചക്കറികളാ. കേൾക്കില്ലേ
ആഹ് കേൾക്കാണ്ട്, കേൾക്കാണ്ട് ഇടക്കെ റേഞ്ച് പോകുന്നുന്ന്‌ തോന്നനുണ്ട്
ഉം.... പിന്നെ പുറത്താക്കി. പിന്നെ എന്താ ഞാനും, എല്ലാരും അങ്ങനെ തന്നെ. യാണ് കല്യാണം കഴിഞ്ഞാല് നമ്മള് സ്ത്രീകള് മാറുമല്ലോ
ഭയങ്കര മാറ്റക്കായിരുന്നു
ആഹ് ഞാനും അതെ
ഹസ്ബൻ്റിന് നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോ അത് പറ്റൂല, ഇത് പറ്റൂല, എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഇത് ഇഷ്ടമല്ല. നിങ്ങൾ പോയി പണി അങ്ങനെയേനു. ഇവിടാ ആഹ് എന്ത് കിട്ടിയാലും ആ അത്, അത് കുഴപ്പമില്ല. അത് ഇഷ്ടാണ്, അത് ഇഷ്ടാണ് അങ്ങനെ നമ്മള് പറയും.
ഉം അതെ അല്ലാതെ വേറേ നിവൃത്തിയില്ലല്ലോ.
നിവർത്തിയില്ല. അല്ലെങ്കിൽ നമ്മളൾ ഉണ്ടാക്കി തിന്നേണ്ടി വരും.
ആഹ്. അപ്പൊ ഇണ്ടാ, ഉണ്ടാക്കാനായി തുടങ്ങിയില്ലേ.
ഏ
അണില് ആഴ്ച്ച
അങ്ങനെയല്ല
അപ്പൊ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ. ആ മീൻസ് ഞമ്മള് ഇഷ്ടത്തിനുള്ളത് കഴിക്കാന്. ഓ ഓക്കേ. ഉം അപ്പൊ ഇവിടെ ചെല വീട്ടിൽ
ഇതെല്ലാം ആയോണ്ട് നമുക്ക് ഒരിഷ്ടം ഇല്ലാണ്ടാകും. അപ്പോ എല്ലാവർക്കും എത്തണ്ടേ. മറ്റേ കോമൺ ആയിട്ട്. വെച്ച് എല്ലാർക്കും ഉണ്ടാക്കണ്ടേ ആ ഒരു വ്യത്യാസം. പിന്നെ ഇവിടെ ആരും എങ്കിലും ഒറ്റക്ക് ആകുമ്പോൾ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തിന്നും അപ്പം പിന്നെ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് നിക്കുന്ന സമയം ഉണ്ടാവല്ലോ, ആ ടൈമിലാക്കിയ മതി.
ആഹ്. അത് ശെരി, അത് ശരിയാ കൊറെ ആളുണ്ടാവുമ്പോൾ, എന്താ കൊറെ ആൾ, എന്താ പറയാ കൂട്ട് കുടുംബായകൊണ്ടാ.
ആഹ് കൂട്ടുകുടുംബാണ്
അത് ശെരി. അപ്പം ആരും വേറെ വീട് ആ വീട്, വീടെടുത്ത് പോയിട്ടൊന്നും ഉണ്ടാവില്ല.
ഏയ് ആരും പോയിട്ടില്ല. ആരും പോണ കാണാനും ഇല്ല.
അപ്പം എന്താ പറയാ വലിയ മക്കളൊന്നും ഇല്ല. ഒക്കെ ചെറിയ, ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാണോ. വലിയതിനൊക്കെ അങ്ങനെയാണോ
വലിയ ആൾക്കു മൂന്ന് കുട്ടികള്, രണ്ടാമത്തെ ആൾക്ക് ഇപ്പം ജോലി നാട്ടി പോയിക്കണ വന്നിട്ട് മൂന്നാമത്തെ ആള് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു നാലാമത്തെ ആളാണ് ഞാൻ ഞാൻ ഡിഗ്രിയും കഴിഞ്ഞു കോഴ്സും കഴിഞ് അങ്ങനെ ഇരിക്കാണ്
ഈ മക്കളാണോ ഡിഗ്രിയും പി ജിയും ചെയ്യണ അതോ അല്ല
അല്ല മരൊക്കള് മക്കളൊക്കെ വലിയ ജോലിക്കാരാണ് മാഷുമാര് ഇന്റെ ഹസ് ബന്റ് മാഷാണ് അക്കൗണ്ടന്റ് ആണ് ഉസ്താദാണ് എല്ലാതും കൂടിയാ
ഏഹ് പക്ഷെ ഇന്നിട്ട് എന്താ വീട് മാറി പോണേ ഇഷ്ടല്ലാഞ്ഞിട്ടാണോ
ഏയ് ഞമ്മളിപ്പോ വന്നിട്ടല്ലേ ഉള്ളു ഞങ്ങങ്ങള് സ്ഥലൊക്കെ വാങ്ങിക്ക്ണ് കുറച്ച് പൈസ
അയ് ശരി അല്ല വല്യത്ങ്ങളാണോ
ഏഹ് ഞാൻ നാലാമത്തത്
ആഹ്
ഇനിയും രണ്ടാളുണ്ട് ഒന്ന് ഇന്റെ സെയിം പ്രായം
അഹ് ശെരി അങ്ങനെ അല്ല ഇപ്പ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് വീട് മാറി മാറി മാറി പോവോല്ലോ അത ഞാൻ ചോയ്ച്ചേ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വീട് മാറിയിട്ട് ആറ് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷായി
ഏഹ് മാഷാ അല്ലാഹ്
ഉം
ഇപ്പൊ മൂന്നാമത്തെ എത്ര മാസായി
ഏഹ് മൂന്നാമത്തെ ഏഴു മാസം
ആഹ് എവിടെ കാണിക്കണേ അപ്പൊ
അത് ഇവിടെ കൊറച്ച് കൊറച്ച് അപ്പുറത്തുള്ള ഹോസ്പിറ്റലാ
ഗവൺമെന്റോ പ്രൈവറ്റോ
ഗവൺമെന്റ്ല്ല കോളേജ് പോലത്തെ അതല്ല പക്ഷെ അങ്ങനൊരു കോ
നമ്മള് മെഡിക്കൽ കോളേജ് പോലെ വരുന്നത് ഏഹ് ക്യാഷും കൊടുക്കണം എന്നാ പകുതി കിട്ടണം അതാണോ
ആഹ് ആഹ് ഞാൻ പറയണ്ട് ഞാൻ വിവരങ്ങള് പറയണ്ട്ട്ടോ
ആഹ് നിങ്ങളിപ്പോ എന്തെങ്കിലും ചെയ്യുണ്ടോ പഠിക്കുണ്ടോ ഇങ്ങള്
ഇല്ല ഞാന് പഠിപ്പ് കഴിഞ്ഞ് പിന്നെ മക്കളൊക്കായില്ലേ കുട്ട്യാളൊക്കായി പിന്നെ ഓരെ കാര്യം പിന്നെ പോയിട്ടില്ല പിന്നെ അക്കൗണ്ടിംഗ് അയ്ല് ഡിപ്ലോമ അക്കൗണ്ടിംഗ് പഠി ച്ചിരുന്നെ അപ്പൊ അത് പഠിച്ചൊണ്ടിരുന്നപ്പളാ ഇപ്പം പ്രഗ്നന്റ് ആയത് അങ്ങനെ ഇ ഇ
ആഹ് ഞാനിപ്പോ ഏഹ് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ബി എ സോഷ്യോളജിയാ ചെയ്യുന്നേ ഡിഗ്രിക്ക് പി ജി ചെയ്യുന്നേ അപ്പൊ പിന്നെ ഇങ്ങനെ വെർതെ ഇരിക്കല്ലേ അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിഗ് ഇണ്ടല്ലോ കോഴ്സ്
ആഹ് ആഹ് ആഹ്
ഇങ്ങള് നമ്മളീ ഇൻസ്റ്റയിലും യൂട്യൂബും റീല് കണ്ട് കണ്ട് കണ്ട് കണ്ടിട്ട് ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹം പഠിച്ച് ജോലി കിട്ടണ മൊത്തം ലോങ് ആണ് നമുക്കൊന്ന് എടുത്ത് കിട്ടണില്ല നമ്മള് പെൺകുട്ട്യാളല്ലെ അപ്പ ഈ രാവിലത്തെ യാത്രയും തിരിച്ച് വരുമ്പോക്കെ നേരം വൈകിയ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഞാന് അഹ് വേണ്ടാ വെച്ചു അപ്പൊ ഞാന് പിന്നെ അടുത്ത ജോലിക്ക് പോയിരുന്നു ഞങ്ങളെ അടുത്ത് തന്നെ ജോലി കിട്ടീന്നു പിന്നെ അതൊക്കെ ഹെൽത്ത് പ്രതീക്ഷ കാരണം പിന്നെ ഞാൻ നിർത്തി പിന്നെ ഞാന് പി ജി ഇങ്ങനെ പഠിക്കണോ വേണ്ടയോന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കാണ് ഡിസ്റ്റൻസ് ആയിട്ട്
ഇപ്പം മ മ കുട്ട്യാ മക്കളൊന്നും ഇല്ലാല്ലോ
ഏഹ് ഇല്യ ഇല്യ ഇൻഷാ അള്ളാ
അപ്പ പിന്നെ പഠിച്ചോ അല്ല അങ്ങനെയല്ല പഴ് അപ്പ പഠിച്ചോ കാരണം എന്താ വെച്ചാല് എന്താ നമ്മള് പ നമ്മക്ക് കുറച്ച് കഴിയുമ്പോ ഒരു റിഗ്രെറ്റേര്ക്കും ഞാന്
ആഹ് പഠിച്ചിലാന്നൊക്കെ അത് ഇക്ക് തോന്ന്ണ്ട് ഇപ്പ രണ്ട് വർഷായിട്ട് ഇങ്ങനെ പെരേ ഇരിക്കാണല്ലോ
ഓപ്പ് ഔട്ടാക്കി. ഞാൻ പ്രഗനന്റാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല. നമുക്ക് ചുറ്റുപാടില്ല്യല്ലോ. ഇപ്പാ നമുക്ക് ഒരു മ കുട്ടികളായി കഴിഞ്ഞാ കുട്ടികൾ നമുക്ക് ഇതല്ലട്ടോ കുട്ടികൾ നല്ലതാണ് പക്ഷെ കുട്ടികളായി കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ആഹ്. ഭാഗ്യാണ് പക്ഷെ അതൊരു നമ്മക്ക് എപ്പളും ഓര്ക്കെല്ലേ നമ്മള് പ്രയോരിറ്റി കൊടുക്ക നമ്മള് നമ്മള് ഈ നമ്മെളെല്ലാ കാര്യങ്ങളും നമ്മള് മക്കൾക്കും വാണ്ടീറ്റുള്ള ഒരു സമയത്ത് ആക്കുവല്ലോ.
ഉമ്മാർക്കേണ്ടി ത്യാഗം ചെയ്യും
ആഹ് അപ്പോ അത് ഞമ്മള് ചെയ്യണം കാരണം നമു വാണ്ടി നമ്മളമ്മാര് ചെയ്ത് അങ്ങനെ ചെയ്താണ്
അതങ്ങനേണല്ലോ. അത് കടമേണ്.
ആഹ് അപ്പൊ അങ്ങനെ ആ ഇപ്പം എന്തായാലും ഇങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ ഇങ്ങനെത്തെ ഒരു സാഹചര്യത്തില് പഠി ച്ച് ഇതാവുമ്പോ ഇപ്പ ഫ്രീയല്ലേ. അപ്പ നമ്മുക്ക് പഠിക്കാനും കഴിയും. എന്താ പറയാ. ങ് ഇപ്പ എല്ലാരും പഠിക്കുന്നോരാണല്ലോ. എല്ലാരും എന്തെങ്കിലും.